ഹലോ കേക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ
നിക്കുന്നുണ്ട്
വേറെ എന്താ ചെയ്യുന്നോട
വേറെ ഇവിടെ ചക്ക് മുറിച്ചോണ്ടിരിക്കുന്നു
ഉ എന്താ ഉച്ചക്ക് സ്പെഷ്യല്
ഉച്ചക്കോ ഉച്ചക്ക് ഇവിടെ ചിക്കനാ
ഉം
ചിക്കന് പിന്നെ ചോറും
എന്താ പഠിക്കണേ
ഞാന് പ്ലസ് ടു കഴിഞ്ഞു
ഉം
ഞാ ഡിഗ്രക്ക്
നോക്കിക്കൊണ്ടിരിക്കണാ
ആഹ നിങ്ങെന്തേ എന്തേും ജോലിക്ക് ടുന്നുണ്ടോ
ഇല്ല ഹൗസ് വൈഫ്ന്നെ
ആഹ
ഇവിടെ അത്ര അറിയണില്ലാലോ അതുകൊണ്ടാണ്
ആഹ
ഇനിയിപ്പ എന്താ എടുക്കണ കൊൾസ
ഡിഗ്രി ബികോം എടുക്കണം
ഉം
പിന്നെ പി എസ് സീം കൂട നോക്കണന്നുണ്ട്
ഉം ച്ചേ
ആഹ് ഗവൺമെന്റ് ജോലി കിട്ടിയ അത്
ഉം
അപ്പ അങ്ങനെ മരിക്കുവോളം ഉൺ
ഉം തെ എന്റ മാമന്റ മോള് എന്തൊക്കയാ എടുത്താകുന്ന അവളും ക്കോമ് കയിഞ്ഞ് ഇപ്പൊ കൊറച്ച് ഇത് നോ കിളി കൊണ്ടോയ് ഉം പി എസ് സി എഴുതി പിന്നീട് അവർക്ക് കിട്ടിട്ട് ട്ടൊന്നുല്ല ഇപ്പം ഏതൊരു ബാങ്കില് ഇപ്പോ ഇതായിട്ടിരിക്കണം സെയിൽസ് ചെയ്യണ മതിരി ബാങ്ക് ല് എന്താ ഈ പ്രൊഡക്ട് പ്രൊഡക്ട് വിക്കല്ല പ്രോഡക്റ്റ് ഇങ്ങനെ സെയിൽസ് ചെയ്യണത് മരുന്നിൻ്റെ ആയുർവേദ മരുന്നിൻ്റെ
ആഹ് ആഹ്
അതില് കോള് ചെയ്യണത്
ഉം ഉം അതിന് പി എസ് സി എയ്തണ്ടല്ലോ?
ആഹ് ഇപ്പ തൽക്കാലത്തിന് ആ വൺ ഇതിന് പോവാ പറഞ്ഞിട്ട് പോയിരിക്കേര്ന്ന് പ്പ പോയിട്ട് ഒരു മാസം കൂടി ആയിട്ട ഇല്ല
ഏഹ് പി എസ് സി ഇങ്ങനെ എടക്ക് ആഹ് എടക്ക് എഴുതി കൊടുത്താ
ആഹ് ഓൺലൈൻ വഴിയും പഠി യ്ക്കാ ല്ലേ
ആഹ് ഓൺലൈനി പഠിക്ക പക്ഷെ വല്യൊരിതാവൂല
ഉം മേൽലിപ്പോയി ഇതാണ് മരിട്ടാ
ആഹ് ഓഫ്ലൈന് പഠിച്ചാലേ
ഉം അതെങ്ങനെ ആഴ്ചയിലല്ലേ?
എങ്ങനെ
ക്ലാസ്
ആ ആഴ്ചയില് മൂന്നു ദിവസം അങ്ങനെ
ഉം എന്റെ അനിയത്തിന്റെ അനി യത്തിന് മൂത്തശീ പോണുണ്ടായിരുന്നു പറയുണു കേട്ടോ ആഴ്ചയിലാണ്
ആ
ഞാന് നോക്കാവന്ന ങ്ങനെ ഞാൻ ഇവിടെയ ല്ലേ പിന്നെ പഠി ക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ നോക്കണം
ആഹ് അത് ശെരിയാ ഓൺലൈൻ ആകുമ്പോ നമ്മള് പഠിക്കൂലാ ന്ന് തോന്ന
അത് ശ്രരിയാണ് പഠിക്കാന്നോ ശ്രമിക്കില്ല നമ്മ ഫോൺ നോക്കുമ്പോൾ ഫോൺ വേറെ രീതിയിലാണ് പോക ഒന്ന് റെയിൽ സുഗാണ്
ആഹ ഫോണെടുത്തപ്പിന്നെ പഠിക്കല് നടക്കൂല എന്താ എന്റെ ഉപ്പാന്റെ ഫ്രണ്ടായിരുന്നു ക്ലാസ്സിനെന്നെ പോണം എന്നാലേ പഠിക്കുള്ളു പറഞ്ഞു
ആ
അല്ലാ ത് പഠിക്കൂല
ക്ലാസ്സിന് പോയി പഠിക്കുന്നത് ഏറ്റവും നല്ലത്
ആഹ ആഹ് ഡിഗ്രി ണ്ടാവുമ്പോ എന്താ ഞായറാഴ്ച മാത്ര ക്ലാസ്
വരലമ്മ
ഹലോ
ഹലോ
ആഹ് ഡിഗ്രി ഉണ്ടാവുമ്പായെ
ആഹ്
ഞായാഴ്ച മാത്രം
നാരജ സമത്രല്ലേ
ആ
അവിടെ എന്താ മോട്ടർ ഇട്ടണോ
ഇല്ല ഫ്രിഡ്ജോട്
ഏ ഫ്രിഡ്ജോ
ആ അത് ഓണായിട്ട് ഓ ഓ ഓഫ് ആയിട്ട് ഓൺ ആയതാണ് അതാണ് സൗണ്ട്
അത്ര സൗണ്ട് ണ്ടാവോ ഏ കരണ്ട് പോയിരുന്നോ
ഉം കറണ്ട് പോയിരുന്നു
ആ അവിടൊക്കെങ്ങനെ മഴയൊക്കെ
മഴയൊന്നുല്ല വെയിലാ
ഏ ഇപ്പടുത്ത് മഴയൊന്നും പെയ്തില്ല
ഒരു കാറ്റ് റ്റന്നുള്ളൂ ന്നാലും വെയിലടിക്കിണ്ട്
ആ
അവടെ മഴേണോ
ഇവടെ മഴണ്ട് ഇന്ന് പെയ്തിട്ടില്ല
ഉം
കൊറച്ചീസം പെയ്യലുണ്ട്
ഉം
അങ്ങനെ ട്രിപ്പൊക്കെ പോവോ
ഇല്ല്യ പോയിട്ടില്ല്യ പോവണം
ഉം അവിടെങ്ങന്യാ ഹസ്ബൻഡ് സപ്പോർട്ടാ ട്രിപ്പ് പോവാന്
ആ ഇഷ്ടൊക്കെ തന്നെ
ഏ
നിങ്ങള് പോയിട്ട്ണ്ടാ
ആ ഞങ്ങള് ഇതേപോലെ ഞങ്ങള് ഞങ്ങക്കിപ്പ ട്രിപ്പങ്ങട്ടാണല്ലോ ഞങ്ങള് അങ്ങോട്ടാ ട്രിപ്പ് വരാറ് ഞങ്ങളധികം ഗൂഡല്ലൂര് ഞങ്ങള് കൊറേ പ്രാവശ്യം വന്നതാ ഗൂഡല്ലൂര് തമിയ്നാട്
ആ ആ
അവിടെ ഗൂഡല്ലൂരടുത് ത്താ
ആഹ് കൊറച്ച് ദൂരോണ്ട് ആഹ് അടുത്ത് പറഞ്ഞാച്ചാ അങ്ങനടുത്തല്ലാ ഇപ്പെങ്ങനെ തൃശ്ശൂര് പോണ ദൂരോക്ക്ണ്ട് നമുക്ക് തൃശ്ശൂര് തൃശ് നങ്ങ്ക്ക് പാലക്കാട്ട്ന്ന് തൃശ്ശൂര് വന്നിട്ട് ഒരു പത്ത് അമ്പത് കിലോമീറ്റർ അങ്ങനെ അറുപത് കിലോമീറ്റർ വരും
ഏഹ്
നിങ്ങ്ക്ക് എത്ര മണിക്കൂറാ ഇപ്പൊ വരെ
ഏഹ്
എത്ര മണിക്കൂറായി വരാൻ
ആഹ് അതെൻക്ക് ശരിക്കറിയില്ലാ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ
ഉം
അത്രയൊക്കെണ്ടോ മലപ്പൊറത്തിന്നവിടെ അവിടെക്കെത്തണ്ടേ അങ്ങനെ ഞങ്ങളെ എന്താ ഉപ്പാൻ്റെ ഫ്രണ്ടവിടെണ്ടായിരുന്നു
അതേ ഇവടിണ്ടാ
ആഹ് ഗൂഡല്ലൂര് അവിടെ പാർക്കുന്നുണ്ടായിര്ന്ന്
ആഹ് അതുകൊണ്ട് പരിചയിള്ളത് കൊണ്ട് പിന്നെ കൊഴപ്പൂല്ല
വീട്ടിൽ അത് അവിടെ പോയി നിക്കും അവര് ഫുഡ് ഒക്കെ ഉണ്ടാക്കി തരും
ഉം ഉം ഇട്ടട്ട നല്ല പിന്നെ വേറെ എവിടത്തെ പോയിക്കണ
ഏഹ വേറെ ഊട്ടി പോയിട്ട് ട്ടിണ്ട്
ഉം
പിന്നെ മൈസൂര് പോയിട്ടുണ്ട് അവിടക്കൊക്കെ പോയിക്കണോ
ഇല്ല
ആഹ ഊട്ടി മൈസൂര് പിന്നെ അങ്ങനെ കൊറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്
ഞാമ്പോഴ തിരുവനന്തപുരത്തക്കാ പോയിക്കണം അത് അനിയത്തിന് അവിടെ കല്യാണം കഴിച്ചച്ച് കൊടുത്തിക്കണ അതുകൊണ്ട്
ഏ മാരേജിന് മുമ്പും പോയിട്ടില്ല
ഉ കല്യാണം അപ്പാ ഉണ്ടോ ഉറച്ചോ അപ്പ പോയതാണ് എല്ലാണ്ടൊന്നും പോയിട്ടില്ല തിരുവനന്തപുരത്തേക്ക് ഭീമാപ്പള്ളിന്റെ അവിടെയാണ്
ഹണിമൂൺ ട്രിപ്പോ
അത് അവിടെയും ഇല്ല ഇല്ല ഉ
ഏ ആ് ഹസ്ബൻ ങ്ങന സപ്പോർട്ടീവാ
ആ സപ്പോർട്ട് തന്നെ ആണ്
ആഹ എങ്ങനെ ദേശ്യകാരനാണോ അതോ എങ്ങനെയാ
ദേഷ്യക്കാരനൊന്നുമല്ല അങ്ങനെ എന്ത ഷാപ്പെടാന്നുല്ല
ആഹ
എനിക്ക അങ്ങനത്തെയാ വേണ്ടത് എനിക്ക്
അനക്കോ ഇനിക്കോ അങ്ങനെയൊന്നുമല്ല ആരെ കിട്ടിയാലും നല്ലതായ മതി
ഉം
ആഹ
അതാ അനിയന് ഡി പി ഡിപിയണോ അനിയൻ
ഡി പി അനിയനാ ആകെള്ള ആൺകുട്ടിയ
ആഹ ബാക്കി ആള മൂന്ന് പേര്
പെണ്ണുങ്ങളാ ആഹ
ഞങ്ങഗ മൂന്ന് പേരും പെണ്ണന്നെ ഞങ്ങ മൂന്ന് പേര് പെൺകുട്ടികൾ ഇവിടെ വന്നിട്ട് ഒരു പെണ്ണും ഒരാണും
ഏ
എനിക്ക് വന്നിട്ട് ഞങ്ങ മൂന്നു പേര് പെണ്ണ് ഉമ്മാന്റെ അവിടെ
ഓ ആൺ കുട്ടികള് വേണല്ലേ ഒരു ഇതിന്
മ്
എന്താ വലുതാകുമ്പോളാണ് ഉപകാരം
അതെ
ആഹ എങ്ങനെ മോന് പഠിക്കാനൊക്കെ ഉഷാറാ
ആഹ കൊഴപ്പൊന്നുമില്ല പഠിക്കണക്കുണ്ട് എന്നാലും കുറച്ച് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ഏ
പറയണ കാര്യങ്ങളൊക്കെ അറിയും എഴുതാൻ ഭയങ്കര മടിയ
ഓ അങ്ങനെ നല്ല കാറ്റുണ്ടല്ലേ ഇപ്പൊ
ഇന്നലെ ചെറുതായിട്ട് വെയിലടിക്കിണ്ട് അടുക്കള ഭാഗം ഇവിടെ ഇ കൊയവുണ്ട്
ആഹ
അതുകൊണ്ട് വെയിലടിക്കും
പിന്നെ പെരുന്നാൾക്കൊക്കെ എങ്ങനെയാ അവിടെ
ഇവിടെക്കെ എന്നൊന്നും കുഴപ്പൊന്നില്ല നന്നായിട്ടിണ്ട് ഞാണെ അതിന് മുമ്പേ പോയിട്ട് വന്നതും ഒന്ന് പോവാതെ നിൽക്കില്ല
ഏ അങ്ങനെ വേദന നാട്ടിത്തെ പോലെന്നെയാ ആഘോഷിക്കാറ്
ആ
ആഹ
അവിടെയും നന്നായിരിക്കില്ലേ
ആഹ ഇവിടെ സാധാ പോലെ
ഉം
അവിടെ ഡ്രസ്സൊക്കെ എങ്ങനെയാ വസ്ത്രധാരണയൊക്കെ
അതുപോലെ ഒക്കെ തന്നെ
ഞാൻ വീട്ടിൽനിന്നു എടുത്തിട്ട് വന്നു വരുമ്പോൾ അതുകൊണ്ട് ഇവിടന്ന് വരുമ്പോൾ ഇവിടന്ന് ഒരു ടോപ്പ് മാത്രം എടുത്തു
ആഹ വിലയൊക്കെ എങ്ങനെയാ
പക്ഷെ ഇവിടെ വില കൂടുതലാണ്
ആഹ
നല്ല വില കൂടുതലാണ് ഇവിടെ ഞാൻ അവിടുന്ന് അധികം എടുത്തിട്ട് വരുള്ളൂ വില ഇവിടെ കൂടുതലാണ് അതുകൊണ്ട് ഉം അവിടെ എങ്ങനെയാണ്
ഇവിടെ വിലക്കെ കുറവാ
ഉം
കുഴപ്പമില്ല ഓരോ കടകൾക്ക് അനുസരിച്ച് എന്നാ വെച്ചോളുട്ടോ
ഇപ്പൊ സെറ്റല്ലേ മെയിൻ ആയിട്ട്
ഹേ
സെറ്റ് പാന്റ് ഷോൾ
ആഹ സെറ്റ് ആയിട്ടുണ്ട്
ഇപ്പൊ അതൊക്കെയല്ലേ ഫാഷൻ ആയിട്ട് വന്നിരിക്കുന്നത്
ആഹ ഹ എന്നാ വെച്ചോളൂ
ആഹ ശരി